ഹലോ
കേൾക്കുന്നില്ലേ
ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ഓക്കെ അപ്പൊ നമ്മള് നിനക്കോന്ന്ന്നെ നമ്മളെ വിഷയം പഠനാണെന്ന് തോന്നുന്നു അപ്പൊ പഠനത്തിന്റെ വിഷയാവുമ്പോ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ നിങ്ങൾന്നെ അങ്ങ് തൊടങ്ങിക്കോ
നെലവില് ഇപ്പൾത്തെ അ കേൾക്കുന്നുണ്ടല്ലോ ല്ലേ
അതെ
ആ നെലവില് പുതിയ ജനറേഷനെ പഠിപ്പിക്കുന്ന രീതി ങ്ങൾ കണ്ടിട്ടുണ്ടോ അതായത് ഇപ്പൊ നെലവില് മൂന്നാം വയസ്സ് മുതല് പ്പോൾ പഠിപ്പിക്കാനുള്ള ഒരു ത്വര രക്ഷിതാക്കൾക്ക് വന്നു തൊടങ്ങിന്ന്ള്ളതാണ് അതായത് ചെറിയ മക്കളെ വീട്ടിൽ നിന്ന് നോക്കുന്ന ഇതൊരു എന്താ പറയാ വീട്ടിൽ നിന്ന് നോക്കുന്നത് ഒരു ബുദ്ധിമുട്ടായി കാണുന്ന ചെലരുംഒണ്ട് ചെലര് ഹൈ ബ്രില്യന്റ് ആവാൻ വേണ്ടി പറഞ്ഞയക്കുന്നവരുണ്ട് മൂന്നാം ക്ലാസ്സ് മുതൽ ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രീതി തൊടങ്ങാണ് മുമ്പൊക്കെന്ന് പറഞാ ആറു വയസ്സ് ഏഴു വയസ്സാകുന്ന സമയത്തൊക്കെയിരുന്നു ഒന്നാം ക്ലാസ്സിലൊക്കെ ചേർക്കൽ നേരെ ഒന്നാം ക്ലാസ് ആ ഒരു രീതിയിലേ തൊടങ്ങാറുള്ളൂ പക്ഷെ ഈ ഒരു ജനറേഷന് മൂന്നാം വയസ്സ് ലെ അയക്കുമ്പോളുള്ള പ്രധാന പ്രശ്നം ന്ന് പറഞ്ഞാല് നമ്മുടെ അവര് വീട്ടുകാരുമായിട്ടുള്ള അഥവാ എങ്ങനെ ഒരു വീട്ടിൽ അല്ലെ എങ്ങനെ പെരുമാറണം ആ ഒര് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ വീട്ടിൽ അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് കിട്ടേണ്ട പല കാര്യങ്ങളും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നി കുമ്പോൾ ണ്ടാകേണ്ട ഒരു ഒരു കുട്ടിക്ക് കിട്ടുന്ന ഒരു അറ്റാച്ച്മെന്റ് ണ്ട് അതിപ്പോ നെലവില് ഭയങ്കര വിഷയാണ് നമ്മള് ചെറിയ അംഗൻവാടി മുതലാണെങ്കിൽ അതിനന് മുമ്പ് പല ഏരിയകളും ഉണ്ട് ഇപ്പൊ നിലവിൽ കുറെ ട്രെൻഡ് ആ രീതിയിലൊക്കെ പഠനങ്ങൾ പല രീതിയിലായിട്ട് പോകുന്നുണ്ട് അപ്പോ ഈ കുട്ടികളൊക്കെ വീട്ടിൽ വരുമ്പോ ഒന്നാമത് ഈ എന്താ പറയാ നിലവിലെ വിദ്യാഭ്യാസ രീതിയൊക്കെ വളരെ പുരോഗമിച്ചി ട്ട് എവിടെക്കോ എത്തീട്ട്ണ്ട് ഇപ്പൊ ഞാൻ തന്നെ പ്പൊ നെലവില് ടീച്ചറായിട്ട് ഇപ്പം ക്ലാസിലൊക്കെ പോകുന്ന സമയത്ത് ചെല വിദ്യാർത്ഥികളുടെ ബാഗിന്റെ വെയ്റ്റ് വെരെ വളരെ വിഷയാണ് അഥവാ കുട്ടികൾ പഠിക്കുന്ന പുസ്തകങ്ങളുടെ എണ്ണം മുമ്പത്തേക്കാൾ മുമ്പൊക്കെ ഒരു സോഷ്യല് ഒരു സയൻസ് ഒരു മാത്സ് മലയാളം കഴിഞ്ഞു പക്ഷെ ഇപ്പൊ നിലവിൽ അങ്ങനെയല്ല എല്ലാത്തിനും ഭയങ്കര വെയ് റ്റും പേജും കൂടി ഒന്നാമത് ഫോട്ടോ മറ്റൊക്കെ കൂട്ടിയിട്ട് കണ്ടന്റുകൾ വളരെ പല രീതിയിലാക്കിയതാണ് പ്രധാന പ്രശ്നം അപ്പൊ ഈ ചെറി യ മക്കൾ അഥവാ ഒരു പ പത്ത് പതിനെട്ട് അല്ലെങ്കില് ഒരു ത്ത് ത്ത് പതിനെട്ട് അല്ലെങ്കില് ഒരു ഇരുപത്തഞ്ച് കിലോന്റെ താഴെ വരുന്ന വെയിറ്റ് വരുന്ന ചെറിയ കുട്ടികള് ഏഴും എട്ടും കിലോ ആണ് ഈ ബാഗിന്റെ വെയിറ്റ് നമ്മൾ ഇയ്ന്റെ ടുത്ത്ന്നൊന്ന് ചെക്ക് ചെയ്തിരുന്നു അപ്പൊ ഈ കുട്ടിക്ക് ഈ പ്രശ്നം ന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇത് നേരെ അവരുടെ പൊറത്തെ ബാക്ക് ബോൺ ണ്ടല്ലോ അതിന് നേരെ ഒരു പ്രശ് നം വെരാണ് അപ്പൊ ലവില് വിദ്യാഭ്യാസ രീതിന്ന് പറഞ്ഞാല് ഈ രീതിയിൽന്നൊക്കെ മാറി ട്ട് ഒന്നെങ്കിൽ പൂർണമായി ഡിജിറ്റലൈസ് ചെയ്യണം അല്ലെങ്കിൽ ഇതിന്റെ എന്തെങ്കിലും ഒരു പരിഹാരം കാരണം ഈ ടൈം ടേബിൾ ഉണ്ടായിട്ട് പോലും ഇത്ര വെയിറ്റ് വരുന്നുണ്ടെങ്കിൽ വളരെ വിഷയാണ് പിന്നെ അതേപോലെ പ്രായപരിധി ഒന്നൊന്ന് ശ്രദ്ധിക്കണം വീട്ടിൽ നിന്ന് കൊടുക്കേണ്ട അറിവുകൾ വീട്ടിൽ നിന്ന് കിട്ടേണ്ട അറിവുകൾ കുട്ടികൾക്ക് കിട്ടാതെ പെട്ടെന്ന് ഒന്ന് സംസാരിക്കാൻ പോലും റെഡിയായി പഠിക്കുന്നതിന് മുമ്പേ കുട്ടികളെ ഒരു പഠനരീതിയിലേക്ക് വിടുന്ന ഒരു സാഹചര്യം നെലവിൽ വന്നിട്ടുണ്ട് അപ്പൊ അതിതൊന്നൊരു മാറ്റം വെരണം ന്നുള്ളതാണ് എന്റൊരഭിപ്രായം.
അതെ ശരിക്കും നിങ്ങള് പറഞ്ഞത് എനിക്കോന്നുന്നു നിങ്ങള് വളരെ വിശദായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ചുന്നാണ് എനിക്ക് തോന്നുന്നത് എന്റൊരു അഭിപ്രായത്തിൽ വരുന്ന കൊറച്ച് കാര്യം കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഇപ്പോഴത്തെ കാലത്ത് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ നമ്മളൊക്കെ പടി ക്കുന്ന കാലഘട്ടത്തിലെ ആ വിദ്യാഭ്യാസ രീതിയും ഇപ്പോ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ രീതിയും കുറിച്ച് പറയുമ്പോൾ ശെരിക്കും എന്താ പറയാ അന്നൊരു കാലം അല്ലെങ്കിൽ എന്താണ് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് അധ്യാപകരും നമ്മളെ കു ട്ടികളും തമ്മിലുള്ള ഒരു ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ ശെരിക്കും നമ്മളവരെ ഒരു ബഹുമാനത്തോടെ കാണുന്ന അല്ലെങ്കിൽ എന്താ പറയാ അവര് നമ്മെ ഗുരുക്കന്മാർന്നുള്ള ഒരു സ്ഥാനത്തോടെ നമ്മൾ വളരെ ആദരവോടെ കൂടി കാണുന്ന ഒരു കാലഘട്ടവും അല്ലെങ്കിൽ ഒരു രീതിയൊക്കെ ആയിരുന്നു ആ അന്ന് കാലത്ത് നമ്മളൊക്കെ പഠിച്ചോണ്ടിരുന്ന കാലത്ത് പക്ഷെ നേരെ മറിച്ച് ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് വെച്ച് നോക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുട്ടികൾ കുട്ടികളെ നമ്മൾ ടീച്ചർമാർ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അദ്ധ്യാപകർ അങ്ങോട്ട് ബഹുമാനിക്കണം അല്ലെങ്കിൽ അങ്ങോട്ട് പേടിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ശെരിക്കും നമ്മള് ഏ ഒന്ന് അന്വേഷിച്ചു നോക്കണം അല്ലെങ്കിൽ ചിന്തിക്കേണ്ട കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇപ്പൊ എന്താ പറയാ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായ നമ്മളെ ശ്വാസിക്കാനും എ എന്താണ് നമ്മളെ നേരെയക്കാനും വാണമെങ്കിലും ഒരു അടിയൊക്കെ തന്ന് നമ്മളെ നേരായ രീതിയിലേക്ക് എത്തിക്കാന്നുള്ള ഒരു ഉത്തരവാദിത്തം ശെരിക്കും നമ്മുടെ അധ്യാപകർക്കുണ്ട് പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനൊരു രീതി ശെരിക്കും അത് അന്യം നിന്ന് പോയിന്ന് വാണമെ പറയാ കാരണെന്താ പറയാ ഇന്നത്തെ കാലത്ത് രക്ഷിതാക്കൾ പോലും ഇപ്പോ മക്കളെ എന്താണ് തെറ്റായ രീതിയിലേക്ക് പോകെന്ന് തോന്നിയാൽ നമുക്കൊന്ന് കാര്യമായിരുന്നു സംസാരിക്കാ എന്നല്ലാതെ അവരെ അടിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ശെരിക്കും അതുപോലും ഇപ്പോൾ നിയമപരമായി നോക്കുമ്പോൾ തെറ്റാണ് ന്ന്ള്ളൊരു രീതിയിലേക്കെ എത്തപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പണ്ട് കാലത്തെ ടീച്ചർമാരൊക്കെ നമ്മളെ ഒരുപാട് അടിക്കുകയും ഒരുപാട് വഴക്ക് പറയുകക്കെ ചെയ്ത ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നേരെ തിരിച്ചാണ് ടീച്ചർമാർക്ക് ക്കെതിരായിട്ട് കേസ് കൊടുക്ക അല്ലെങ്കിൽ കംപ്ലയിന്റ് കൊടുക്കുക അങ്ങനെ രീതിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ശരിക്കും ആ ഒരു കാലത്തെയും ഈ ഒരു കാലത്തെയും ആ ഒരു വിദ്യാഭ്യാസ രീതിയിൽ ശെരിക്കും വന്നൊരു മാറ്റത്തെ സൂചിപ്പിച്ച് സംസാരിക്കുകയാണ് ഞാന് അപ്പോ എന്താ പറയാ അന്ന് കാലത്ത് നമുക്ക് എന്ത അടി കിട്ടിയ വച്ചാൽ നമ്മൾ വീട്ടിൽ പോയി പറഞ്ഞാ നിങ്ങളത് വേണ്ടാത്ത എന്തെങ്കിലും ചെയ്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അടി കിട്ടിയത് അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞത് എന്നുള്ള രീതിയിലായിരിക്കും പക്ഷെ ഇന്നത്തൊരു കാലത്താണെങ്കിലോ നമ്മളത് വീട്ടിൽ പോയി പറയാണെങ്കിൽ ചെലപ്പോ നമ്മള് വീട്ടുകാര് നേരെ ടീച്ചറെ കാണാൻ പോവാണ് എന്തിനാണ് എന്റെ മോനെ അടിച്ചത് അല്ലെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് ഒരു കേസ് അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ജോലി പോലും നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് പലപ്പോഴും എത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് കൂട്ടിച്ചേർക്കാനുള്ളത്
ഇങ്ങള് പറഞ്ഞത് വലിയൊരു പോയന്റ് ആണ് വ ഒരു വയങ്കര ഒരു വിഷ് ഏരിയ തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കൊറോണക്ക് ശേഷം അഥവാ ഈ കൊറോണ ടൈം പീരീഡിലാണ് നമ്മള് കുട്ടികൾ പൂർണ്ണമായും ഒരു എന്താ പറയുക ഒരു മൊബൈലന് വന്നതിക്ക് ശേഷം അത് ഒരു രണ്ട മൂന്ന് വർഷത്തോളം- കണ്ടിന്യൂസ് ക്ലാസ്സ് അവർക്ക് ഈ ടീച്ചർ മുഖാന്തരം കിട്ടാത്തത് കൊണ്ട് അഥവാ വെറും മൊബൈൽ കൂടെ കാണുന്നു വിഷയങ്ങൾ പഠിക്കുന്നു കണ്ടന്റ് കിട്ടിയാൽ മതി എന്നൊരു ചിന്തയിലേക്ക് കുട്ടികൾ എത്തിത്തുടങ്ങി അപ്പോ നിലവിൽ എന്തായി നമക്ക് ഈ കൊറോണന്റെ ശേഷം തോന്നുന്നുണ്ട് ഈ- പോക്സോ എന്നുള്ള വേഡ് തന്നെ നമ്മൾ എത്രത്തോളം കേട്ട് വരുന്നത് തന്നെ അതിനന് ശേഷമാണ് നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പം നിലവിൽ വടിയെടുക്കാൻ പറ്റൂല സിസ്റ്റം തന്നെ കംപ്ലീറ്റ് മാറി വടിയെടുക്കുകയോ എടുത്താൽ പോലും ചില കുട്ടികൾ വീട്ടിൽ വന്ന് പ്രശ്നക്കുകയും അത് നേരെ മാനേജ്മെന്റ് ആവശ്യം എടുക്കുന്നു അധ്യാപകർ പുറത്ത് എന്നുള്ള രീതിയിലേക്ക് മാറണം കുട്ടി എന്ത് തെറ്റ് ചെയ്താലും ശരി നിങ്ങൾക്ക് ശാസിക്കാം വടിയ എടുക്കരുത് ആ ഒരു ലെവലിലേക്ക് ഇപ്പ നിലവിൽ നമ്മൾ വിദ്യാഭ്യാസം മാറിയിട്ടുണ്ട് അതിനനുസരിച്ച് തന്നെ കുട്ടികളും ആ രീതിയിലേക്ക് സ്വഭാവം മാറി കുട്ടികൾക്ക് എന്ത്‌ ഇല്ല നിലവിൽ- ടീച്ചർമാരോടുള്ള മുമ്പൊക്കെന്ന് പറഞ്ഞാൽ പേടിയോടു കൂടെിയുള്ള ബഹുമാനമായിരുന്നു ആദരവായിരുന്നു ടീച്ചേഴ്സിനോട് ഉണ്ടായിരുന്നു ഇപ്പൊ നിലവിൽ അത് കുട്ടികളോട് നിങ്ങൾ പറഞ്ഞതുപോലെ ടീച്ചർക്ക് കുട്ടിയോടാണ് അത് പേടിയോട് കൂടെ പഠിപ്പിക്കുന്നുര് അഥവാ എന്ത് വന്നാലും ശരി കണ്ണടക്കുക എന്തായാലും പരമാവധിയൊക്കെ പറയുക എന്നതിലപ്പുറം മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് പരമാവധി രീതികളൊക്കെ മാറ്റി പുതിയ ഒരു ഒരു ശൈലി കാണേണ്ട സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് അത് എവിടെയാണെന്നുണ്ടെങ്കിലും മത വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ഭൗതിക വിദ്യാഭ്യാസത്തിലാണെങ്കിലും ഒന്നും ഒരു പരിധിക്ക് വിട്ടപ്പുറം ഒന്നും ടീച്ചർമാരുടെ കൈയിലല്ല മുമ്പൊക്കെ ഉണ്ടായിരുന്നത് പോലെ നിങ്ങൾ പറഞ്ഞതുപോലെ രക്ഷിതാക്കൾക്കായും കൈ കൈ കൈവെക്കാമായിരുന്നു ടീച്ചർമാർക്കായാലും കൈവെക്കാമായിരുന്നു ക്കണം മെന്ന് നിർബന്ധമായിരുന്നു എങ്കിൽ മാത്രമേ കുട്ടികളത് പഠിക്കുമായിരുന്നു എനിക്കൊക്കെ ഇപ്പോഴും മുമ്പ് അടികിട്ടി പഠിച്ചിരുന്ന ആ ഒരു ടീച്ചർമാർ ഇപ്പോഴും ഭയങ്കര സ്നേഹമാണ് അവര് പഠിപ്പിച്ചെന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് എങ്കിൽ നേരെ തിരിച്ചും നമ്മൾ അങ്ങനെയൊന്നും പഠിപ്പിക്കാതെ - പഠിച്ചിട്ടില്ലെങ്കിൽ നാളെ പഠിച്ചു വരണം എന്ന് മാത്രം പറഞ്ഞിരുന്ന ചില ടീച്ചർമാർ പഠിപ്പിച്ചെന്ന വിഷയങ്ങൾ ഓർമ്മയുണ്ടാവണെന്നില്ല അവരോടൊക്കെ ഇപ്പം ഓർമ്മ അവരെ ഓർമ്മയുണ്ട എന്നല്ലാതെ ആ വിഷയങ്ങളൊന്നും അത്ര ഓർമ്മയില്ല അവരോട് അത്രത്തോളം കമ്മിറ്റ്മെന്റ് തോന്നിയിട്ടില്ല പക്ഷെ അടികിട്ടി പഠിച്ചിരുന്ന- ടീച്ചർമാരോട് ഭയങ്കര കമ്മിറ്റ്മെന്റ് ആയിട്ടും ഭയങ്കര ഒരു ബഹുമാനം ഇപ്പോഴും ഉണ്ട് അവര് പഠിപ്പിച്ചെന്ന വിഷയങ്ങളൊക്കെ അങ്ങനെയുണ്ട് ഇപ്പോഴത്തെ സമൂഹത്തിന് എന്താ എന്താ എന്താ പറ്റിയത് എന്നറിയില്ല ഇപ്പൊ നിലവില് രക്ഷിതാക്കൾക്കൊക്കെ ഭയങ്കര വിഷയമാണ് ചെറിയൊരു അട കിട്ടിയിട്ട ഒരു ചെറിയൊരു കര കണ്ടാ- തന്നെ നേരെ ഫോട്ടോ എടുത്തിട്ട് മാനേജ്മെന്റ് ഗ്രൂപ്പിലേക്ക് വരികാണ് പിന്നെ ടീച്ചർമാർ വാണിംങ്ങ് ആയി വാണിങ്ങിന്റെ മേൽ വാർണിംങ്ങ് ആയി പിന്നെ ആ കുട്ടിയ ഒരു പ്രത്യേക ശ്രദ്ധയോട് കൂടി നമ്മള് നോക്കണം ആ രീതിയിലേക്ക് ഇപ്പ നമ്മുടെ വിദ്യാഭ്യാസം പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്
അതെ ശരിക്കും അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട വേറൊരു വിഷയമാണ് അതായത് നമ്മളിപ്പോം കണ്ടു ഒരുപാട് അടിയൊക്കെ കിട്ടി അങ്ങനെയുള്ള രീതിയിലൊക്കെ വളർന്നു എന്ന് വിചാരിച്ച് നമ്മള് ആരും മോശമായിട്ട് പോയിട്ടില്ല എല്ലാവർക്കും അടികൊണ്ട് നല്ല രീതിയിലേക്ക് വളർ- വരുന്ന ഒരു രീതിയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ രക്ഷിതാക്കളും പണ്ട് കാലങ്ങളിൽ കുട്ടികളെ അടിക്കുക അല്ലെങ്കിൽ വഴക്ക് പറയുക എന്നുള്ള രീതിയൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായി അതുകൊണ്ടുള്ള കുട്ടികൾക്ക് രക്ഷിതാക്കളോടോ അല്ലെങ്കിൽ അധ്യാപകരോടുള്ള സ്നേഹത്തിന് കുറവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും വന്നിട്ടില്ല പക്ഷെ ഇന്നത്തെ- കാര്യങ്ങൾ നമ്മൾ ശരിക്കും നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയെ കുട്ടികളെ എന്താണ് നമ്മൾ അടിക്കാതെയും അല്ലെങ്കിൽ വഴക്ക് പറയാതെയും അവരുടെ തെറ്റുകൾ തിരുത്താതെയും അവർക്ക് വിഷമമാവും അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ള രീതിയിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ നോക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ടീച്ചർ- ന്മാരോട് ബഹുമാനമില്ല അല്ലെങ്കിൽ രക്ഷിതാക്കളോട് ഒരു ബഹുമാനമില്ല ഇ ഏറ്റവും അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അടിച്ചു വളർത്തിയ കാലങ്ങളിലുള്ള കുട്ടികൾ ഇപ്പോഴും അച്ഛനമ്മമാരെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അടിക്കാതെ അല്ലെങ്കിൽ എന്താണ് വഴക്ക് പറയാാതെ പൊന്നു പോലെ- കഷ്ടപ്പെട്ട് നോക്കിയ കുട്ടികളൊക്കെ ഇപ്പോ വളർന്ന് അവര് ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ അച്ഛനെയും അമ്മേനുയോക്കെ വൃദ്ധസാധനത്തിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയൊക്കെ ഇപ്പൊ നമ്മളെ നാട്ടിൽ വർദ്ധിച്ചു വരിയാണല്ലോ പക്ഷെ പണ്ട് കാലങ്ങളിൽ ആ ഒരു സംഭവൊന്നുമില്ല ശരിക്കും അടിച്ച് അല്ലെങ്കിൽ എന്താണ് വഴക്ക് പറയുന്ന അടുത്ത് വഴക്ക് പറഞ്ഞ്- ആ രീതിയിൽ കൊണ്ടുപോകുമ്പോൾ കുട്ടികൾ കാര്യങ്ങൾ പഠിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത് ഇപ്പോ അങ്ങനെയല്ല അവർക്ക് എന്താണ് അവർക്ക് ഈ ഒരു ബാധ്യതയെ മാറുന്ന ഒരു രീതി ഒരു കാലഘട്ടത്തിലാണല്ലോ ഇപ്പൊ നമ്മൾ ജീവിച്ചോൊണ്ടിരിക്കുന്നത് ശരിക്കും അറിയാം ആ ഒരു കാലഘട്ടത്തിനന് വെച്ച് നോക്കുമ്പോൾ ശരിക്കും അടിക്കുന്ന ഒരു രക്ഷിതാവിനെ ശരിക്കും നമുക്ക് എന്താ പറയാ നമുക്ക് ദേഷ്യമാണ് പക്ഷെ ഇന്ന് അങ്ങനെയല്ല അടിക്കാതെ നല്ല രീതിയിൽ വളർത്തിയിട്ട് പോലും രക്ഷിതാക്കളോട് ബഹുമാനം ഇല്ലാത്തൊര അവസ്ഥ എനക്ക് തോനുന്നു നമ്മളുടെ സമയം അവസാനിച്ചു നന്ദി
ഓക്കെ